ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ പണി
കേൾക്കുന്നുണ്ട് പണി എന്താ വൈന്നേരത്തേക്കുള്ളതും ചായക്കുള്ള ഒക്കെ നോക്കാണ്
വൈകുന്നേരം രാത്രിയക്കല്ലെ ചോറൊക്കായോ
ചോറൊക്കെ ആയി ഇന്ന് ചോ രാത്രിക്ക് സ്പെഷ്യലായിട്ട് ചക്ക കൂട്ടാനും ഉണ്ട് ചക്ക നേരം വൈകിയ കിട്ടീന അപ്പ ഉം
ആഹ് ആഹ് ഇപ്പ എപ്പഴാ കിട്ടി
ഉച്ച ഒക്കെയായപ്പോം കി ട്ടിയതാണ് അപ്പ പിന്നെ എന്തായാലും ഇന്നെന്നെ അങ്ങട്ട് വെക്കാ കരുതി പഴഞ്ചക്ക ആകുമ്പോ നാളെയക്ക്‌ പുളിവെക്കുവല്ലോ
ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്നന്നെ വച്ചുല്ലേ എങ്ങ് എങ്ങനെ ചക്കക്കൂട്ടാൻ എങ്ങനെ ഇങ്ങള് ഉണ്ടാക്കല്
ഞങ്ങള് ഞാന് ചക്ക അരിഞ്ഞാണ്ട് വെള്ളം ഉപ്പും മാ ത്രം പാർന്നാണ്ട് അങ്ങനെ വെക്കും പിന്നെ പച്ചള്ളം തേങ്ങയും ഒകിട്ടാണ്ട് തേങ്ങ അരച്ചു പാരും മൂത്ത ചക്കേണെങ്കിൽ അങ്ങനെ വെക്കും അല്ലങ്കി പച്ച മുളകും ഇതൊക്കെട്ടാണ്ട് തൂമിക്കും
ആഹ് പിന്നെ ഈ തേങ്ങക്കരക്കുമ്പോ അയ്ക്ക് ആഹ് നല്ല രീ നല്ല ജീരകം ചേർക്കോ തേങ്ങരുക്കുമ്പോ
ഇല്ല ഇല്ല ഇല്ല അയിന്റെ ഇത് ഇഷ്ടല്ല നല്ല ജീരകത്തിന്റെ
ഇല്ലല്ലെ ആഹ് ആഹ് ആഹ് ഞങ്ങളവിടെ ചക്ക കൂട്ടാൻ വെക്കുമ്പോ തേങ്ങീം ആഹ് ണ്ട് ഞങ്ങളവിടെ ചേർക്കും നല്ല ജീരക ട്ടത് തേങ്ങരക്കാ അല്ലെങ്കിൽ ഇങ്ങള് തേങ്ങ അരക്കാത്തതാണെങ്കിൽ ഇല്ലല്ലേ ആഹ് പിന്നെ തേങ്ങ അരക്കാത്തതാണെങ്കില് ഉം ഉം അരക്കാത്തതാണെങ്കിൽ പിന്നെ ഞങ്ങള് വറവ് ട്ടും തേങ്ങ നമ്മൾ കൂട്ടാന് വെക്കുമ്പ തന്നെ ആയിക്ക് മുളക് ഇടും പിന്നെ വറ്റല് മുളകും കടക് കടകൊക്കെ ഇട്ട് വറവിടും അര തേങ്ങ പാർന്നിട്ടില്ലെങ്കില്ട്ടോ
തേങ്ങ പാർനാ പിന്നെ വറവിടൂലാ
ഏ് ഏ തേങ്ങ പാറന്നാ പിന്നെ ഞങ്ങള് വറവിടുല്ല ഇങ്ങൾ എപ്പളും വറവിടേ കാരുംല്ലേ
ആഹ് ഞാൻ വറവിടല്ണ്ട്നിക്ക് വറവിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ പോലെയാണ് ഒരു രുചി ഇല്ലാത്തമാതിരിയൊക്കെ
സംഭവത്താണ് രുചി ഉണ്ടാവില്ല വറവിട്ടാലാണ് രുചിണ്ടാവൊ ള്ളു പക്ഷെ ഞങ്ങള് ഏതേലും ഓപ്ഷനൽ ഏതെങ്കിലും ഒന്നേ ഇടു ൂ തേങ്ങ എടുക്കുകയാണെങ്കിൽ വറവ് ഇടൂല വറവ് ഇടാണെങ്കിൽ തേങ്ങ എടുക്കൂല്ല അങ്ങനെ
പണ്ട്കാലങ്ങളിലൊക്കെ അങ്ങനെന്നു തേങ്ങ അരക്ക്ണ കറിക്ക് പിന്നെ വറവിടുലാന്ന് പറയ്ണേക്കല്ണ്ട്
ആ അത് പിന്നെ നല്ലാം വെളിച്ചണ്ണൊക്കെ ഉ ളോല്ലാണെങ്കിൽ ഒരു വറവ് ഇടും വറവ്ടുത്താലാണ് ആ ഒരു കറിന്റെ ടേസ്റ്റ്
ആാ ടേസ്റ്റ് എന്തായാലും ഉ വരവിടുംമ്പളാ ണാ ടേസ്‌റ്റ്വര
ശരിയാ ആ അത് മ്മള് പിന്നെ വെളിച്ചെണന്റെ കുറവുണ്ടോ കേക്കാരും തേങ്ങരക്കാണ്ട് അപ്പൊ പിന്നെ പോയി വറവിടൂല്ല പിന്നെ ഞങ്ങള് പണിക്കാരൊക്കെ ഉള്ള സമയൊക്കെ ആണെങ്കില് ഞങ്ങള് തേങ്ങരക്കാണെങ്കിലിൽ വറവുട്ടൊക്കെ ആ ഒരു നല്ല രീതിയില് പണിക്കാരക്കൊ കൊടുത്ത പ ഉ അല്ലാതെ ഞങ്ങള് വീട്ടില് കാര്യമായിട്ട് ഞങ്ങളങ്ങനെ വറവുട്ട് അങ്ങെ തേങ്ങരടക്കാണെങ്ക വറവിടും വറവുട്ട അങ്ങനെ വീട്ടിലാണെങ്കിലും അങ്ങനെയേും പിന്നെ ആരെങ്കിലുക്കെ ഉണ്ടാവാണെങ്കിൽ നമ്മള്
എനിക്ക് പിന്നെ എന്തായാലും നല്ല രുചിയൊക്കെ വേണം അപ്പൊ പിന്നെ വറവോടൊക്കെ ടാഞ്ഞാ വലിയ ടേസ്റ്റ് റ്റൊക്കെ കൊറയാനൊക്കെ ഒരു തോന്നല്ല്
അത് അങ്ങനെ ഇണ്ടാവും അത് അതിട്ട് ചെല്ലല്ലോൽ ക്കെയ്. അത് ഇടണം ഇടാഞ്ഞ എന്തോ ഒന്ന്. കൊറഞ്ഞ പോലെ തോന്നും ഞങ്ങക്ക് പിന്നെ അത് ശിലില്ലാത്തൊണ്ട്.
അങ്ങനെ ശീലായി ഇങ്ങക്ക്. ഇങ്ങക്ക് അങ്ങനെ ആണ് ശീലായി അതോണ്ടാണ്.
ആഹ് അതെ ഒക്കെ ശീലിപ്പാണല്ലോ എല്ലതും.
ആഹ് അതങ്ങനെയാണ് എല്ലതും ശീലാവണതനുസരിച്ചാണ്.
ഉം ഇനിയിപ്പോ എന്താ രാത്രികക്ക് ങ്ങക് ചോറും ചക കൂട്ടാനും ചോറ് ബാക്കി ആവുലേ ചക്ക കൂട്ടാൻണ്ടെങ്കില്.
ആഹ് ചോറ് കുറച്ചേ വെച്ചിട്ടൊള്ളൂ. ബാക്കിയൊന്നാവൂല ചക്ക കൂട്ടാനും കിട്ടിച്ചോറ് പിന്നെ ഉം ചെലേപ്പൊക്കെ ചപ്പാത്തി ഇണ്ടാക്കല്ണ്ട് അപ്പൊ ചോറ് കുറച്ചേ വെച്ചിട്ടുള്ളൂ ഇനി ചപ്പാത്തി ഇണ്ടാക്കൂല അതുകൊണ്ട്.
ആഹ് അപ്പൊ ഞ്ഞി ചപ്പാപ്പത്തി ഇണ്ടാക്കെല് ണ്ടാവുലെല്ലെ.
ഇനിന്ന് ചപ്പാത്തി ഉണ്ടാക്കൂല അപ്പം പിന്നെ.
ആഹ് ഇവിടെ മതിയാവും ഉം
ഹസ്ബൻറ്റിന് ചപ്പാത്തി ഉണ്ടാക്കും ചിലപ്പോഴൊക്കെ രാത്രിയില്. ഉം പ്പനി ചപ്പാ ഷുഗറൊന്നും ഇല്ല ചപ്പാത്തി ഒരി ഇഷ്ടാണ് അങ്ങനെണ്ടാക്ക.
ആഹ് ആഹ് ഉം ഞൻ പിന്നപ്പോ കറി ഇണ്ട് അവടെ കറി ഞങ്ങ ഞ്ഞിങ്ങക്ക് ഉച്ചക്ക്. ച ക്കുരു മുരുങ്ങീ കറി വെച്ചിരുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻറ്റ്ന് അയിഷ്ടല്ല. ആഹ് തേങ്ങരക്കും ചക്ക കുരു ആഹ് തേങ്ങ രക്കും.
അങ്ങനെ പച്ചൊളവും തക്കാളിയൊക്കെ ഇട്ട് വെച്ചാണ്ട്.
ഇല്ല തക്കാളി ഇടൂല ഏഹ് ച്ചക്കക്കുരൂല് പച്ചമുളക് പച്ചമുളകും ഇടൂല ചക്കകുരു ഒറ്റയ്ക്ക് വേവിക്കും ഫാസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് മാത്രം വേവി ക്കും ന്നിട്ട് പിന്നെ അയ്ക്ക് നങ്ങള് തേങ്ങ അരച്ച് പാരും ആ വേവിചീക്ക് ന്നട്ട് പിന്നെ ഏഹ് ഈ സം എന്താ മുരിങ്ങടല്
അപ്പൊ നിങ്ങളി തേങ്ങ അരക്കണേക്കാ പച്ചമുളക് ഒക്കെ ഇടാ ആഹ് തേങ്ങരക്കുമ്പോ പച്ചമുളക് ഇടുംല്ലേ
ആഹ് മഞ്ഞപ്പൊടിയൊന്നും ഇടൂല വെള്ള കളറായിട്ട് നിക്കും
ആഹ്.... മഞ്ഞപൊടി ഇട്ട് കാണ്ടല്ലേ വെക്കല് മഞ്ഞപ്പൊടി ഇടായ്ഞ്ഞ അപ്പൊ വെള്ള കളറായി നിക്കൂലേ
ആഹ് അപ്പൊ വെള്ള കളറായിക്കും ച്ചെലൊര് അങ്ങനെ വെക്കും മഞ്ഞപ്പൊടി ഇട്ടാണ്ട് ഞങ്ങ ഇവിടെ ഉമ്മ പറയൽ മഞ്ഞപ്പൊടി ഇടണ്ടാന്നാ പറയല് ഞാൻ എന്റെ വീട്ട് ട്ടിലൊക്കെ എന്റെ വീട്ടിലൊക്കെ നോക്കാണ് ഞാൻ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടക്കാണ്ട ഞാൻ ന്റെ വീട്ടിലൊക്കെ വെക്കല് ഇവിടെ പിന്നെ ഇമ്മ മഞ്ഞപ്പൊടി ഇടണ്ടാന്ന് പറയുമ്പോ പിന്നെ മഞ്ഞപ്പൊടി ഇടാൻ നിക്കൂല ന്ന്ട്ടാ വെള്ള കളറിലന്നെ ഉം ആഹ് നല്ല രസാണ് ട്ടോ അത് പിന്നെ ന്റെ ഹസ്ബെൻഡിന് അത് പറ്റൂല മുരിങ്ങ പറ്റൂല
ഏഹ് അത് ശരി മുരിങ്ങ പറ്റാഞ്ഞിട്ട് ല്ലേ ഉം ഉം നിങ്ങള് തേങ്ങ അരച്ച് പാർന്നേനേശാ മുരിങ്ങടാ
ആഹ് അല്ലെങ്കിൽ മുരിങ്ങ വേം കയ്ക്കുവല്ലോ
ആ എന്നാ തളച്ചാൽ മതിയാവൂല്ലേ മുരിങ്ങ അപ്പൊ
ആ പിന്നെ തളിച്ചോണ്ട് മുരിങ്ങ എടുക്കും ഇടുമ്പോ ആ തളി മുരിങ്ങയുടെ വേവും ഒക്കെ പാകാവും മറ്റേത് എന്താ അറിയോ നമ്മള് മുന്നില്ക്ക് മുരിങ്ങ ട്ടാല് മുരിങ്ങക്ക് ചെറ്ങ്ങനെ വേവല്ലൊള്ളു അ ആണ്ട് കയ്പ്പാവൊല്ലോ. അപ്പം പിന്നെ തേങ്ങര്ച്ച് പാരുമ്പോ പിന്നെ ആ തേങ്ങര്ക്ക്ണ തള തളക്കും മാണം. പിന്നെ ഈ മുരിങ്ങന്റെ വീ മുമ്പും മുരിങ്ങട്ട വെന്ത്ണ്ടാവും. അപ്പം പിന്നെ അയ് കയ്പ്പ് കൂടും. ഉം ഞങ്ങളങ്ങനെ കാട്ടല്. മുമ്പ്ക്ക് മുരിങ്ങട്ട കയ്പ്പാണ് വെര. പിന്നെ അയ് ഒറ്റക്കാക്യക്കും.
അയ്ശെരി. ഉം
പിന്നെ ഞങ്ങള് ങ്ങള് രാത്രികേക്ക് ഇതന്നെ ഇപ്പൊ ഞാൻ പർഞ്ഞില്ലേ തെ ഈ കൂ കറിയാണ് അപ്പൊ ഞ്ഞി വേറെ എന്തെങ്കിലും കറി നോക്കണം. ഹസ്ബൻഡ്ന് മാത്രായിട്ട്. പിന്നെ മീന്ണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിണ്ട്. ഉം. പിന്നെ ഇപ്പൊങ്ങനെ മഴയൊക്കെണ്ടോ അടെ?
ഇന്ന് രാവിലെയൊക്കെങ്ങനെ മഴന്റെ തായിരുന്നു ഷേ പ്പം മഴൊന്നുല്ല്യ. രാവിലെ വെയിലും മഴ പാറ്റ്യോണ്ട് രണ്ടും മൂന്നും പ്രാവിശ് ങ്ങനെ പിന്നെ അണ്ട് വെയിലർച്ച്.
രാവിലെ സത്യം പർഞ്ഞാ നല്ല മഴണ്ടാവും വിചാരിച്ചിനിട്ടോ. പിന്നെ നോക്കുമ്പോ പിന്നണ്ട് വെയിലായി. ആഹ്, ആഹ് പിന്നെ വെയിലായി നല്ല കൊതു തു ആണ്ലേ ഇപ്പോ. ഈ മഴെണ്ട്
ആഹ്, വയ് നല്ല കൊത്ക്ണ്ട് ചെറിയ
ആഹ്, ചെറിയ കൊതുക് വന്നിരി ക്ക്ണൊന്നും അറിയാൻ പറ്റ്ണില്ല. അത് കത് കുത്തിപ്പോയി പിന്നെ കൊർച്ച് കഴിയുമ്പൊളാണ് ചൊറി
ആഹ് എവടെങ്കിലൊന്ന് ഇരി അടങ്ങിരുന്നാമതി അപ്പം വരും കൊതുക്.
ആഹ്. ഇത് ഞങ്ങളെ ഈ ഭാഗന്ന് പറിമ്പോ പാടത്തിന്റെ ഏരിയേണെയ്. അപ്പൊ ഈ പാളയിലൊക്കെ ങ്ങട്ട് വെള്ളം കെട്ടിന്നാണ്ടേയ് എത്ര കൊത്ക് കളാന്നറിയോ പാളയിലൊക്കെ
ഉം, പിന്നെ ഈ ചം ചമ്മല്കളൊക്കെങ്ങനെ മഴെയ്ത് ചീഞ്ഞിട്ടൊക്കെ
പിന്നെ ഈ റബ്ബർ തോട്ട പ്പ ഈ റബ്ബർ തോട്ടത്തിലെന്നെ ചെരട്ടേല് വെള്ളം കെട്ടിക്കാണല്ലോ മഴ പെയ്ത്. അയിലൊക്കെ കൊത്കളാ. ഉം, അത് ആ രണ്ടും പാട ന്റെ ഏരിയാണ് റബ്ബർത്തോപ്പ്. അപ്പൊ ആ രണ്ടിന്റെ പ്പ സംഭവമ്മ നല്ല കൊതുകാണ്. മക്കള് ഇന്നോന്നും കൊതുക് പോർത്ത്ക്ക്‌ എർക്കാനെന്നെ പറ്റൂല അമ്മാതിരി കോത്ക്
ആകെ കൊതുകടിക്കും. വടിം അങ്ങന്നെ കൊതുകല്ലോണം ണ്ട്.
ഉം, ഫുള്ള് കവറെയ്ത്ങ്ങാണ്ട് മക്കളെ പറഞ്ഞയക്കണ്ടെരുംന്നറിം. ഉം. ഉം, അപ്പൊ പിന്നെ മാങ്ങെക്കെ മാങ്ങ . ഓഹ്, മക്കളൊക്ക കളിക്കാം പോയി. ഇപ്പം മാങ്ങേ മാങ്ങല്ലേപ്പം പയ്ത്ത മാങ്ങ.
ആഹ് മാങ്ങയൊക്കെ ഏകദേശം കയ്യാറായിണ്. ഇതുവരെ നല്ല മാങ്ങേണ്ടി ഉം.
ആഹ് സത്യം. ഇതുവരെ നല്ല മാങ്ങ നീ പ്പ ഞങ്ങളവടെ തീരിം തുവരെയും മാങ്ങ ല്ലാത്തൊരു മൂച്ചിണ്ടേന്നുട്ടോ ഞങ്ങക്ക് വ്ടെ മുന്നിലെന്നെ. അയ് ഇപ്രാശ്യം പൂത്ത്ക്ക്ണ് ആ മാങ്ങെക്കെ തീർന്ന്ട്ടോ ഒക്കെ വീണ് വീണ് തീർന്ന്.
ഏഹ്.
ന്ന്ട്ട് പിന്നെ ഞാന് യൂട്യൂബിലൊക്കെ നോ ഇന്നാണ്ട് മാങ്ങനോണ്ട് മാങ്ങണ്ട് കിട്ടല്ലേ അങ്ങനെ കുറെ കൊറേ ആഴ്ച്ചക്കെ പൈസ തിന്ന് തിന്ന് മട് പിന്ന പിന്നെ ഇതിനോട് എന്തെങ്കിലൊക്കെ ഒന്ന് വിഭവംണ്ടാക്കാ പറ്റോ നോക്കാൻ യൂട്യൂബ് നോക്കിയപ്പോ ഐല്. ഏഹ്, മാമ്പുഴ മാമ്പഴപ്പുളിശ്ശേരിം പിന്നെന്താ മാങ്ങാത്തേരെ അങ്ങനെ പർ സംഭവം കണ്ട് ഞാന് അപ്പം ഞാനാഹ് രണ്ടും ഹ്ഹാ അതൊക്കെ ണ്ടാക്ക്യോക്കി. കുട്ട്യേക്ക് കൊട്ത്ത്.
ടേസ്റ്റ്ണ്ടായിന്നോ?
ഏത് മാ മങ്ങാതീര നല്ലരസണ്ട് അയ് . ചെറിയൊരു മൊളക് പൊടിട്ണോണ്ട് ഞ്ഞി ചെറിയൊരു മൊളകും. മധുരും മൊള
ആഹ്, ആഹ് ആ രുചി നല്ല രസാ മ്മളെ പുളിഞ്ചിന്റെ മാതിരില്ലേ?
ആഹ് പുളിഞ്ചിന്റെ ആഹ് അത് അതിങ്ങനെ വെയിലത്തങ്ങട്ട് ഒണക്കി എടുക്കാണ്. അപ്പോ ഞമുക്കങ്ങനെ ഓരോ പീസാക്ക്യാണ്ട് പൂവിന്റെ വെയില ത്ത് അയിന്റെ മാങ്ങന്റെ നീര് ആ കാമ്പ്ണ്ടാവോലോ കാമ്പ് നന്നായിട്ട് കുറുക്കി എടുക്കാ ചെയ്യാ ഈ കുറുക്കുമ്പളാണ് മ്മള് ഈ ഇതിലേ ക്ക് മൊളകു പൊടിയിടും അതുമാതിരി പഞ്ചസാരിയിടും എന്നിട്ട് നന്നായി ട്ട് കുറുകിയേന്റെ ശേഷം അതൊരു സ്റ്റീലിന്റെ പാത്രത്തേക്കും അത് അടീല് എണ്ണ തേച്ച സ്റ്റീലിന്റെ പാത്രത്ത്ക്ക് ഒഴിച്ചെച്ച്ട്ട് പിന്നെ നമ്മളത് വെയിലത്തെച്ചാ മതി. ഒരു മൂന്ന് നാല് വെയില് കൊള്ളണട്ടോ. ഒരു നാല് വെയില് കൊളളിച്ചണമ്മക്ക്. ആഹ് അപ്പോ അതിങ്ങനെ കട്ടാവും നമ്മള് ദോശന്റെ മാതിരി അതിങ്ങട് ക ട്ടായിട്ട് നമ്മക്ക് കിട്ടും മൊത്തായിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലങ്ങനെ കിട്ടും.
അത്ശെരി.
എന്നിട്ട് പിന്നെ അത് ഞമ്മക്ക് ഞമ്മളെ സൗകര്യത്തിനനുസരിച്ച് പീസ് പീസ് പീസാക്കാ. കൊറച്ച് കയ്യില് പിടിക്കാൻ പീസാക്കിയാണ്ട് കുപ്പീക്ക് ഇട്ടെച്ചാ മതി ഒന്നും പറ്റൂലാ.
അങ്ങനെ ഞാനങ്ങനൊന്നും ഇണ്ടാക്കീലേ ഇവര് ഞാ കുരുമുളകൊക്കെടും. മാങ്ങീതൊക്കെ ആയിറ്റ്. ആഹ് അങ്ങനെക്കെ ഇടുന്നല്ലാതെ ആഹ് അങ്ങനത്തൊന്നും ഞാൻ ഇണ്ടാക്കീല്ലാ.
ഞാനിതുവരെ ഇണ്ടാക്കീട്ടൊന്നൂല്ലാ ഞാനിങ്ങനെ മാങ്ങ ഇങ്ങനെ കാണുവല്ലോ അപ്പോ എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോ ക്കാലേ വിചാരിച്ചിട്ട് അങ്ങനൊന്ന് ഇണ്ടാക്കിയതാ.
ആഹ്
എന്നാ പിന്നെന്താ എന്നാ ആയിക്കോട്ടെട്ടൊ ഞാ ഇനി പിന്നെ വിളിക്കാന്നാ എന്നാ ശെരി.
ഉം ശെരി.